ആഹ പറയോ ആഹ് എവിടെപ്പ വന്തപാട് സുഖല്ലേ ആ സുഖാണ് എന്താ പരിപാടി
എന്താ പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് ഒ ഇടംന്നുമില്ല ഷോപ്പിലാണ് ഇങ്ങനെ ഇരിക്ക വെറതെരിക്കുക ആഹ ആഹ് വെറുതെ ഇരിക്കല്ലേ പിന്നെ എന്തൊക്കെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ റീലൊക്കെ ഞാ കണ്ടിരിക്കേ അപ്പോൾ ഈ മറ്റ സ ഫ്രണ്ട്ഷിപ്പിൻ്റെ കുറെേ റീൽസ് ഉണ്ടല്ലോ നമ്മളപ്പോ സാധാരണ കണ്ട് തന്നെ കൊറെേ റീലുകള ഉണ്ടല്ലോ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയുള്ള
ഉം ഉം
ആഹ അതിപ്പോ കാണീനെ അപ്പൊ നോക്കണ്ട അല് കൊറെേ സാധനങ്ങളുണ്ട് ഇപ്പൊ ഒരു ചങ്ങായിന്റെ ഒരു പോഡ്കാസ്റ്റ് ഒക്കെ ഉണ്ട് എന്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തുകളിൽ ഒന്നാണോ ഫ്രണ്ട്ഷിപ്പ് എന്നന്ന് ചോദ്യം നല്ല രസമുള്ള സാധനം അപ്പോ മറുപടി പറയണം നമ്മളാ മനുഷ്യന്മാർ ഇതല്ലേ എങ്ങനെ ഈ ഫ്രണ്ട്ഷിപ്പ് അതാണോന്ന് ചോദിക്കുമ്പോളെ മനുഷ്യ ജീവിതത്തിൽ കുടുംബത്തിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണല്ലോ സൗഹൃദം എന്ന് പറയണ അതില് പണം പ്രശസ്തി ജോലി ഇതൊന്ന് ജീവിതത്തില് പ്രധാനമാണ് എല്ലാ കാര്യങ്ങളും പക്ഷെ എന്നാലും സന്തോഷം വിഷമമൊക്കെ പങ്കു വെക്കണമെങ്കിൽ ഒരു നല്ലൊരു ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് നമ്മളൊരു ഗാങ് ഉണ്ടെങ്കിൽ അതൊരു വെറെ തന്നെ ഒരു രസമാണ് അതു മാത്രമല്ല രക്തബന്ധം അല്ലെങ്കിൽ കുടുംബബന്ധോ ഇതൊന്നും ഇല്ലാതെ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെറെയും ആ ഒരു പരസ്പര ബഹുമാനത്തിന്റെ അടിസ്ഥ സംസ്ഥാനത്ത് മാത്രം രൂപപ്പെടുന്ന ഒരു പ്രത്യേകതരം ബന്ധമാണ് അത് അത് വേറെ തന്നെ ഒരു സംഗതികളാണ് ശരിക്കും നമ്മളൊരു കുടുംബങ്ങളോ ഒന്നും ആവില്ല രക്തബന്ധങ്ങളും ആവില്ല അങ്ങനെ വരുന്നൊരു കാര്യമാണ് ഈ സൗഹൃദം എന്നുള്ളത് ഇപ്പോൾ ഒരു നമ്മുടെ സന്തോഷത്തി കൂടെ നിൽക്കുന്ന ആളുകളായിരിക്കാം സൗഹൃർദം എന്ന് പറയണുന്നത് വിഷമങ്ങളിൽ പിന്തുണ നൽകുന്നവരായിരിക്കും നമ്മൾ കാര്യം ഇപ്പോൾ കൂടെ കരയുന്ന ആൾക്കാരെ പോലെ വിട്ട് നമുക്ക് എന്താ ബന്ധം ചങ്ങാതി അത്ര തന്നെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക അങ്ങനത്തൊക്കെ നല്ല വിജയ ൽ അസൂയപ്പെടാതെ സന്തോഷിക്കുക ഇവരൊക്കെയാണ് നമ്മള് നല്ല ചങ്ങായിമാരെന്ന് പറയുന്നത് ഇതൊക്കെെ കുറിച്ച് ഇങ്ങനെ കണ്ടു ഇങ്ങനെ അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക നല്ല സുഹൃത്ത് മാനസിക പിന്തുണ നമ്മള ചെക്കന്മാർ നല്ല ചങ്ങായമാർ എന്റെ ചങ്ങായിമാരൊക്കെ അങ്ങനെ ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ സംസാരിക്കാൻ കൂടെണ്ടാവും എന്ത് പ്രശ്നത്തിനും ഒരു കൂടെള്ളത് പിന്നെ നമുക്കൊരുരാശ്വാസമാണ് പിന്നെ അത് മാത്രമല്ല ലോലുള്ളത് നമ്മൾ ആ ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കും നമ്മൾ തമ്മിലുള്ള ഒരു വിശ്വാസമുള്ള ആ ഒരു സുഹൃത്തുക്കളെ നമ്മൾ കൂടുത ന്താണ് ആത്മവിശ്വാസത്തി ഇങ്ങനെയൊക്കെ ഉണ്ടാകും അതൊരു നല്ലൊരു കാര്യമാണ് പിന്നെ എന്തൊരു സന്തോഷം വന്നാലും സങ്കടം വന്നാലും സന്തോഷം ഒറ്റക്ക് അനുഭവിക്കല്ലോ അതിനെക്കാളും ഗുരുതര സ ചങ്ങായിമാരമായിട്ട് മംഗളം എന്തെങ്കിലും സന്തോഷമായിട്ടുള്ള കാര്യം ചങ്ങായിമാരട്ട് പറഞ്ഞാ ആ ചിലവ് ഉണ്ടാറും ചിലവൊക്ക കൊടുക്കാൻ പോയി ഒറ്റക്കെ കാലിക്കൊരു രസമുള്ള പരിപാടികൾ കുറെേയൊക്കെ സൗഹൃദത്തിൽ കാണുന്നുണ്ട് ഞാന് ഞാനപ്പപ്പോ അതും ഇങ്ങനെ അതിനെ കുറിച്ച് ആലോചിക്കണ് അപ്പൊ കണ്ടപ്പോ റീലുകൾ പിന്നെ സൗഹാർദത്തിനെ പറ്റിയാണ് സന്തോഷം പങ്കിടുക കാര്യങ്ങളൊക്കെ പറ്റിയാണ് ണ് പിന്നെ പറഞ്ഞാൽ പലപ്പോഴും സുഹൃത്തുക്കൾന്നാണല്ലോഞാൻ പല പ്രധാനപ്പെട്ട ജീവിത കാര്യങ്ങളൊക്കെ പഠി പഠിക്കുന്നത് പിന്നെ ചെങ്ങായിമാരെ നോക്ക ഉണ്ടെങ്കിൽ അങ്ങനൊക്കെ തന്നെ കൂട്ടുകാരെ നമുക്ക് ചെറുപ്പം തൊട്ട് ഒരു പാട് കൂട്ടുകാരെ നമുക്ക് ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോയി ഇങ്ങനൊക്കെ വരുന്നുണ്ട് ഈ കൂട്ടുക സൗഹൃദത്തിനെറ്റി ബ്രോക്ക് പ്രത്യേകിച്ച അഭിപ്രായങ്ങളോ കാര്യങ്ങളൾ ഉണ്ടെങ്കിലുണ്ടോ എന്ന് പറഞ്ഞു തരോ
ഇപ്പഴത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോ സൗഹൃദത്തിന് നമ്മുക്ക് കൂടുതൽ പ്രധാന്യം കൊടുക്കേണ്ട സമയം ഇ അത വെച്ചാല് പിന്നെ സൗഹൃദം എന്ന് പറയുന്നത് നമുക്ക് കുടുംബബന്ധം ഒരുപക്ഷെ നമ്മൾ് ശരിക്കും ചിന്തിക്കാ എന്നുണ്ടെങ്കിൽ കുടുംബബന്ധത്തെക്കാൾ കൂടുതൽ നമ്മൾ പ്രധാനം കൊടുക്കേണ്ടത് നമ്മളുടെ സൗഹർദത്തിനാണ് കാരണം നമ്മള് കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അവരോട് അവ നമ്മള് എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മള് വീട്ടുകാരോട് പറയേക്കാളും മുമ്പേ നമ്മൾ പറയുന്നത് നമ്മളുടെ ഫ്രാസിനോട് ആയിരിക്കും. അത്രയും വിശ്വാസപ്പെട്ട ഫ്രണ്ട്സിനോട് ആയിരിക്കും നമുക്ക് എന്തൊരു സന്തോഷം
ആഘോഷ ആണെങ്കിലും സങ്കടം ആണെങ്കിലും ദേഷ്യമാണെങ്കിലും ഒക്കെ നമ്മളത് തീർക്കണതൊക്കെ നമ്മൾ
ഫ്രണ്ട്സിനോടായിരിക്കും കൂട്ടുകാരോടായിരിക്കും എന്ന് വച്ചാൽ നമ്മള് അത്രയായി അവർക്ക് വില കൊടുക്കണണ്ട്ന്ന് എന്റെ അർത്ഥം നമ്മളിപ്പോ പങ്കാളിയോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും നമു
ഫ്രണ്ട്സിനോട് പറയാം
നമുക്കിപ്പൾ എല്ലാാര്യ പങ്കളിനോട് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് എല്ലാ കാര്യവും നമു ഫ്രണ്ട്സിനോട് പറയാം അതാണ്
ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നല്ല ഫ്രണ്ട്സും ഉണ്ട് ചീത്ത ഫ്രണ്ട്സും ഉണ്ട്
അവസരങ്ങൾ മുതലാക്കിയിട്ട് നമ്മുടെ നമ്മുടെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് കൂട്ടുകുടുന്നവരുമുണ്ട് നേരെ മറിച്ച് നമ്മുടെ അവരുടെ ഒരു സന്തോഷം നമ്മൾ അതായത് നല്ല രീതിയിൽ മുന്നോട്ട് പോണം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വേണം നല്ലൊരു കൂട്ടുകെട്ട് വേണന്ന് ആഗ്രഹിക്കണവര് അങ്ങനത്തെ കുറെ ഫ്രണ്ട്സുകളും ഉണ്ട്
എന്താ വച്ചാല് പിന്നെ ഫ്രണ്ട്സിന് നമ്മള് ഒരു ഇപ്പൊ ഒരു പ്രശ്നം വന്ന് രു സ്ഥലത്ത ഇപ്പോ ഒരു കേരളം വിട്ടിട്ടോ അല്ലെങ്കിൽ ഇന്ത്യ വിട്ടിട്ടാ ഒരു സ്ഥലത്ത് പോകന്നുണ്ടെങ്കില് നമ്മുടെ കൂ ഫ്രണ്ട് നമ്മുടെ ഫ്രണ്ട്സിപ്പെട്ട ഒരു ഫ്രണ്ട്സ് ലിസ്റ്റിൽപ്പെട്ട ഒരാളുണ്ട്ന്ന് അറിയുന്നത് നമുക്കൊരു ധൈര്യംമാ നമ്മുടെ ഏത് പിന്നെ എവിടെ വേണമെങ്കിലും പോകാം ഞാനിപ്പോ ഒരു ഇത് പറഞ്ഞ് കഴിഞ്ഞാല് പിന്നെ ഞാൻ ടൂറിനൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് യാത്രനെ ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പൊ എന്റെ കൂടെ മിക്കവാറും എന്റെ ഫ്ര ഞാൻ കൂടുതലായിട്ടും ഞാന് യാത്ര പോകാറുള്ള അത് എന്റെ കൂട്ടുകാരുടെ കൂടെയാണ്
ആ ആ എന്ന് വെച്ചാല് അവർക്ക് ഞാന് ഒരാള് സന്തോഷമുള്ള കാര്യം ആ സങ്കടങ്ങളും ഇല്ല
നമ്മള് ഫാമിലിയിന്റെ ഒപ്പം പോണത് വേറൊരു വൈബാണ് വേറൊരു രീതിയാണ് അതുപോലെ നമ്മള് പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ പോണ് പറയണത് അത് വേറൊരു ടൈപ്പാണ് ഫ്രണ്ട്സിന്റെ കൂടെയും പോവാറുണ്ട് ഫാമിലിയായിട്ടൊക്കെ പോവാറുണ്ട് പക്ഷെ എനിക്ക് പേഴ്സണലി നോക്കു ണ്ടെങ്കിൽ എനിക്ക്‌ കൂടുതല് താല്പര്യം ഫ്രണ്ട്സിന്റെ കൂടെ കൂട്ടുകാരുടെ കൂടെ പോണതാ ഏതൊരു കാര്യത്തിലാണെങ്കിലും ഫ്രണ്ട്സ് കൂട്ടുകാര് എന്നൊക്കെ പറയുമ്പോ അതൊരു വേറെ ഒരു അത് ചിലപ്പോ അപൂർവ്വങ്ങളിൽ അപൂർവ്വംക്കെയിട്ടെ എല്ലാർക്കും നല്ല ഫ്രണ്ട്സിനെ കിട്ടുള്ളു ചിലവർക്ക് കടവാ ങ്ങനായിട്ട്ള്ള ഫ്രണ്ട്സ് ചിലർക്ക്ത് അവരുടെ ആഗ്രഹങ്ങൾ തീർക്കാനുള്ള ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ അവരുടെ ആവ ശ്യക്ഷങ്ങൾ തീർക്കുള്ള ഫ്രണ്ട്ന്ന് മാത്രമേ ചിലർക്ക് ഉണ്ടാവുള്ള് എന്താ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ എന്തെങ്കലും ആ എന്തെങ്കലും അഭിപ്രായം ഉണ്ടോ
അതെ അത് മോശം ഫ്രണ്ട്സും ഇന്നത്തെ കാലത്ത് കിട്ടണ്ട് ഇപ്പ നമ്മളിപ്പോ ഈ നമ്മളുടെ ചുറ്റ്‌പാടില്ല് ഇപ്പ നിലക്ക് ഇപ്പ നിലവില് ഇപ്പൊ തൊപ്പിന്റെ ഒരു വിഷയം നടന്നനോ ഓന്റെ അത്രയും അടുത്ത കൂട്ടുകാരാണോ ഓനെ എന്താക്കി ഇത് കൂടെര്ന്ന് അട് ചതിച്ചതും ആ കുറെ വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ അത് മോശം സുഹൃത്തുക്കളും അങ്ങനെണ്ട് ഇപ്പൊ ആ വലിയ അപകടങ്ങളാണ് കാരണം തെറ്റ ചില സുഹൃത്തുക്കൾ മോശം ശീലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും അത് ഇതുപോലെ കൂടെ നിക്കുന്നും പറയും പക്ഷെ മോശം ശീലങ്ങളാണ് അങ്ങനത്തെലേ വേഗം എന്താ സീൻ വന്നാല് പ്രശ്നങ്ങൾ വന്നാല് വേഗം ഒഴിഞ്ഞ് മാറുന്ന ടൈപ്പ്‌ ആയിരിക്കും കാരണം എന്താണ് ആവശ്യ വശ്യം വരുമ്പോൾ മാത്രം സമീപിക്കുന്ന ആളുകൾ ബ്രോ പറഞ്ഞപോലെ കടം ചോദിക്ക കാര്യങ്ങൾക്കൊക്കെ അങ്ങനെയളോ ആളുകൾ ണ്ട് പിന്നെ ചില സുഹൃത്തുക്കളുടെ വിജയത്തിൽ അപ്പ അമ്മക്ക് ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിൽ നമ്മള്പ്പോ എന്തെങ്കിലും കാര്യത്തില്‌ വിജയങ്ങളോ ഉയർച്ചകൾ കണ്ടാൽ നമമ്ള്ള് എന്റെ ചങ്ങായിമാരൊക്കെ സപ്പോർട്ട് ചെയ്ത്ണ്ട് ചിലവ് കഴിച്ച് നമ്മള്ങ്ങനെ ധംമായി നടക്കുല്ലോ ചിലവരുണ്ട് അസുയ കാണിച്ചാണ്ട് പറ്റിയരു ഇതിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ വിശ്വാസവഞ്ചന വിശ്വാ വിശ്വാസത്തോടെ പല കാര്യങ്ങളും നമ്മൾ ചങ്ങായ്‌മാരോടെ പറയുള്ളൂ വീട്ടുകാരോട് പോലും പറയില്ല അത് പുറത്ത് പറഞ് പാടി നടക്കാ ഒരുപാട് സുഹൃത്തുക്കൾ ഇന്നത്തെ കാലത്ത് ഇൻ്റെ എനിക്കുണ്ടായ ഞാൻ അങ്ങാൻതോലെക്കെ ഞാൻ തട്ടിക്കാ ഇപ്പള്ളവര് നല്ല നിലക്കുള്ള നല്ല കൂട്ടുകാരാണ് എന്തുകൊണ്ടാന്നറിയില്ല പിന്നെ ഇന്നത്തെ കാലത്തെ സൗഹൃദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ കൂടുതൽ സമയം ഒരുമിച്ച് ചെ ചെലവയിക്കാലൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയ ഓൺലൈൻ ചാറ്റുകൾ വീഡിയോ കോളുകൾ ഇവയിലൂടാണ് സൗഹൃദങ്ങള് രൂപപ്പെടുന്നതാണ് സർവേകള് പറയുന്നത് പക്ഷെ ഞാൻ ആ സർവേയിനോട് ഒരിക്കലും യോജിക്കുന്നില്ല കാരണം എൻ്റെ കൂട്ടുകാർ ഞങ്ങളെ കൂട്ടുകാരന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓൺലൈനിലൂടെ വാട്സആപ്പ് ഗ്രൂപ്പുകള്ണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പുകള്ണ്ട് അതിലൂടെ ബന്ധപ്പെടുന്ന്ണ്ട് എങ്കിലും ഞങ്ങൾ ചെക്കന്മാർ സെറ്റായിട്ട് എന്താണ് എന്നും ഒരുമിച്ച് കൂടാറ്ണ്ട് എന്നും പുറത്തേക്ക് പറഞ്ഞാ എന്നും ഒരു ദിവസം വിടാതെ ചിലപ്പോൾ ഒരു ദിവസം ഒക്കെ വിടാതെ പറയുന്നില്ല ഒരു ദിവസോ രണ്ട് ദിവസോ ഓക്കെ കഴിഞ്ഞൽ കഴിഞ്ഞ് അത്രേ ഉള്ളൂ അല്ലാത്ത സമയങ്ങളിലൊക്കെ പുറത്തേക്ക് പോകുന്നു ഭക്ഷണം കഴിക്കുന്നു രാത്രി പുറത്തു പോയി ഫുഡഴിക്കുന്നു എല്ലാ വിഷയങ്ങളും നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് പിന്നെ അങ്ങനെയാണ് സാധാരണപ്പോ കൂട്ടുകാരില് നടക്കുന്നത് പിന്നെ പണം പല സൗഹൃദ പലയിടങ്ങളിലും ഒരു പരീക്ഷണ വസ്തുവാണ് പൈസ എന്ന കടം കൊടുക്കല് ബിസിനസ്സിൽ പങ്കാളിത്തം ചേരല് പിന്നെ അതുപോലെ തന്നെ സാമ്പത്തിക ഇട പാടുകൾ ഒക്കെ തന്നെ അത് ചില സൗഹൃദ ങ്ങൾ ഫ്രണ്ട്ഷിപ്പന്റെ ഇടൽ എന്താക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഇന്റെ ചങ്ങായ്‌ക്ക് ഞാൻ കുറച്ച് പൈസ കടം കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെല്ല ഒരു വണ്ടി തട്ടി ഓൻ്റെ വണ്ടി കൊണ്ടോയ്ട്ട് ഞങ്ങ തട്ടി തട്ടിയ സമയത്ത് ഞാനും ഇന്റെ വേറൊരു ചങ്ങായാ തട്ടിയത് വണ്ടി തട്ടിയ സമയത്താണ് അതിന് മുമ്പൊരു സംഭവം ഉണ്ടായി അതായത് ഇനിക്കറിയുന്ന വേറൊരു ചെങ്ങായ് ‌ന്റെ കൂടെ പഠിച്ച ചെങ്ങായി അത് ഫ്രണ്ട്സ് ഞമ്മളെ ഫ്രണ്ട്സിന്റെ കൂടെ കൂട്ടത്തിലില്ല ചെറിയ ബന്ധള്ളു ഓനൊരു വണ്ടി തട്ടിച്ചു ഓന്റെ ഫ്രണ്ട്സ് എന്റെ ഗാങ്ങിലുള്ള ഒരുത്തന്റെ വണ്ടി കൊണ്ടുപോയി വണ്ടി തട്ടിയപ്പൊ ആ ചങ്ങായി ഇവർക്ക് നല്ല പരിക്കൊക്കെ പറ്റി പറ്റിയിട്ടോ ഹോസ്പിറ്റലിൽ പോയിട്ടോ ഒച്ചപ്പാടുണ്ടാക്കി വണ്ടി തട്ടിച്ച് അതിൻ്റെ പൈസ ഇങ്ങോട്ട് ഇടുത്തോ പറഞ്ഞ് ചൂടായിക്കാണ്ട് പക്ഷെ ഈ ഞാനൊന്ന് തട്ടിയപ്പോ ഇന്റെ മൈൻഡിൽ അതൊക്കെ വന്നു പക്ഷെ ഇന്റെ ചങ്ങായി വന്നാണ്ട് ആ ചങ്ങായ്‌നോട് നമ്മള് കാര്യം പറഞ്ഞ് ഓൻ വന്നാണ്ട് പറഞ്ഞന്താ അറിയോ എട നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയടാ ഹോസ്പിറ്റലിൽ പോണം എന്നിട്ട് കൊണ്ടോയി ആളെ ചെക്കപ്പടത്തി ഓന് കൊണ്ടോയിട്ട് ഓന്റെ പൈസക്ക് ഓൻ കൊണ്ടോയി ചെക്കപ്പെട്ടുത് എന്തെങ്കിലും പറ്റിയടോന്നൊക്കെ ഇന്നട്ട് വണ്ടിമക്ക് തിരിഞ്ഞത് ഓൻ പറഞ്ഞ് വണ്ടി പ്പോ നന്നാക്കാ അത് നമുക്ക് ഇനി പൈസൊക്കെ പറഞ്ഞാ ഇനിം ഇണ്ടാക്കല്ലോ പറ്റിയത് പിന്നെ ഇതാക്കാൻ പറ്റൂ അല്ലല്ലോ എന്നാണ് ഓന്റെ മൈൻഡിൽ ഞങ്ങൾ പൈസ കൊടുത്ത അതിലും ന്റെ കൂട്ട കുട്ടാത്തിലുള്ളൊരുത്തനു പൈസ ഇല്ലാറിഞ്ഞപ്പോൾ ഓൻ്റെ പൈസ വേറൊരു ചങ്ങായി ഇട്ടിട്ടാണ് പിന്നെ തന്നാൽ മതി പറഞ്ഞു കുറച്ച് കുറച്ച് അടച്ചടുക്കാം അങ്ങനൊക്കെ ചെയ്ത് ചെങ്ങായിമാരാണ് നമ്മക്ക്ള്ളത് ഇതിന് അങ്ങനത്തെ എന്തെങ്കിലും ബ്രോക്ക് ഇതുണ്ടോ ചെക്കന്മാരാരെങ്കിലും നമ്മക്ക് ചെക്കമ്മാര്ന്ന് പറഞ്ഞാൽ നമ്മക്ക് ജീവൻ വേണമെങ്കിൽ തരാൻ പറ്റിയ ചക്കമ്മാരാണ് ചങ്ങായിമാരാ നമ്മക്കുള്ളത്
എന്താന്നുവെച്ചാൽ അവർക്ക് എന്തര് ആവശ്യം വന്ന് കഴിഞ്ഞാല് ഇപ്പോ ഒരു ഉദാഹരണം പറയാ ഒരു കൂട്ടുകാരൻ പോയിട്ട് രാത്രി ഒരു മണിക്കൂ വിളിച്ചിട്ട് ടാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവല്ലേന്ന് ഞാൻ ഒരാളെ വിളിച്ച് ചോദിച്ചാൽ ആട ഒരു പത്ത് മിനിട്ട് ഞാൻ റെഡിയായിട്ട് വരാ റെഡി റെഡിയായി വരും അല്ലെങ്കിൽ ഒരു രാത്രി ഒരു മണിക്ക് ഞാൻ വിളിച്ചിട്ട് എടാ നമുക്ക് രാ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് പന്ത്രണ്ടണിക്കൊക്കെ വിളിച്ചിട്ട് നമ്മക്ക് രണ്ടാൾക്കും ഒരു സിനമക്ക് പോകല്ലേയ്ച്ചാൽ അവര് റെഡിയാണ് അല്ലെങ്കിൽ ഓരു സമയത്തും വിളിച്ച് ഇങ്ങോട്ട് അല്ലെങ്കിൽ നമുക്കിപ്പോ എടെന്റെ വീട്ടിലുയൊരു ഇന്നാ സാധാനം കൊണ്ടോയികൊടുക്കൊ ഞാനുയിവിടെ പുറത്താണ്
ഷോപ്പിലാണ് വർക്ക് ചെയണത് പറയാണെങ്കിൽ അവരതിനും റെഡിയാണ് അവർ ക്യാഷ്
അതൊന്നും അവിടെ ഒരു അതിനൊന്നും ഒരു വിലയില്ല അവരന്നെ ആ സാധനം അവർക്ക് ചിലപ്പോ അതി വേറെ തെരക്ക് നളൊക്കെ ഉണ്ടാവും അതും അവർക്ക് നിക്കൊരു നാലഞ്ച് ഫ്രണ്ട്സ് ഉണ്ട് അവര് ഈ അഞ്ച്
ശെരി
എന്ത്‌ നമുക്കൊരാവശ്യം വന്ന് കഴിഞ്ഞാൽ അവര് ആ സമയത്ത് വേറെ ഒരു ഇതും നോക്കൂല അവർക്ക് തിരക്കാണെങ്കിൽ പോലും ഞാൻ അതുപോലെ തന്നെ തിരിച്ച് അവരോടും അങ്ങനെ തന്നെയാട്ടോ എന്തൊരു ആവശ്യം ആവരെ വീട്ടക്കോ അല്ലെങ്കിൽ അവര്ക്ക് എന്തേലും എതേലും ആവശ്യം വന്ന് കഴിഞ്ഞാൽ വേറൊന്നും നോക്കുല നമ്മൾ ചിലപ്പോ ആ അത് കാരണത്താല് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട്കളൊക്കേ ഉണ്ടാകും അത് നമ്മൾ വക വെക്കറില്ല വെക്കാതെ നമ്മള് അത് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളത്
ആ അതെ അതെ ഞമ്മളിപ്പോ ഇതിനെ പറ്റി പറ്റി സംസരിക്കേണ്ട സൗഹൃദതിനെപ്പറ്റി സംസാരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്ത് പോകണ്ടൊക്കെയുണ്ട് അപ്പൊ ഇതിപ്പോ ഈയൊരു കോളോണ്ട് ഒന്നും തീരുല്ല നമ്മുക്ക് ഇനി നേരിട്ട് കാണുമ്പോ നമ്മുക്ക് സംസാരിക്കാട്ടോ ഇനി മീറ്റെയണില്ലേ അടുത്തായ്ച്ച അപ്പം അപ്പം കാണാം ഓക്കെ ഓക്കെ ശരി താങ്ക്യു